ഓ ട്
ആഹ് എന്താണ് മഴയ്ണ്ടോ
ഓ ഇപ്പൊ മഴ തൊടങ്ങി ഇതുവരെ മഴെന്നുല്ലേയ്നി ഇപ്പതാ നല്ല മഴ പെയ്യ്ണ്ട് അവ്ടെ മഴണ്ടോ
ഇവ്ടെ മഴയില്ല ഫുള്ള് മഴക്കാറ് വെച്ചിരിപ്പുണ്ട് എല്ല തുണിയൊക്കെ ഫുള്ള് കൊണ്ടോയി മോൾള് വെയിലത്തിട്ടേക്കുവാറ്ന്നു
ആഹ് അഹൊക്കെ ഇട്ക്കെണ്ട്യെരും ഇഞ്പ്പല്ലെ ഇവടിം അതെന്നെ ഉമ്മതാ ഫുള്ള് തുണിയൊക്കെ ഇട്ത്ത് വെര്ന്ന്ണ്ട്
ആഹ് ആഹ് ആഹ് ഫ് അതാണ് പണി മെയ്നായ് റ്റ്ള്ളതല്ലേ അഹ് തുണി ഇടാ ഇട്ക്കാ ആഹ് തുണി ഇടാ ഇട് ക്കാ ഫുഡൊക്കെ കഴിച്ചോ
ഓ ഫുഡ് കഴിച്ചു അവ്ട്ത്തെ ഫുഡ് കഴിച്ചോ
ഏയ് നമ്മള് കഴിച്ചിട്ടില്ല
ഉം ഞാൻ നേരത്തെ കഴിക്കും പന്ത്രെണ്ടര ആവുമ്പോത്തിന് കഴിക്കും
കഴിക്കും നേരത്തെ ഫുഡൊക്കെയാവു അല്ലെ
ഞാന് ഇന്നും ഫുഡ് പ്പഎന്താ ഇന്ന്പ്പോ തക്കാള് ഇന്ന് ഇന്ന് ലൈറ്റ് ആയിട്ട് കാട്ടി കൂട്ടലേയ്ന്ന് കാരണം ഞാൻ ഇവടെ ബെഡ്റെസ്റ്റായിട്ട് കെട്ക്കാണ് അപ്പം ഇൻക്ക് പന്ത്രണ്ടര ആവുമ്പോത്തിന് ഫുഡ് കഴിക്കണം ഇൻക്ക് പന്ത്രണ്ടരക്ക് ഫു ഞാന് ഇപ്പം ഞാൻ ഹോ ഞാൻ പ്രഗ്നന്റ് ആണ് ആറ് മാസയിട്ട് അപ്പൊ ഇങ്ങനെ വികസനം ഇണ്ടായിറ്റ് അങ്ങനെ ഹോസ്പിറ്റൽല് അഡ്മിറ്റ് ആയി അങ്ങനെ സ്റ്റിച്ചിട്ട്ട്ട്ണ്ട് ഇപ്പൊ അപ്പൊ ആറ് മണിക്കൂറ് കൂട്ണ സമയത്ത് ആഹ് ആറ് മണിക്കൂറ് കൂട്ണ സമയത്ത് ഗുളികണ്ട് അപ്പ ഗുളികേന്റെ അരമണിക്കൂർ മുന്നെ ഫുഡ് കഴിക്കണം ആഹ് അപ്പൊ രാവിലെ ആറര ഉച്ചക്ക് പന്ത്രണ്ടര വെയ്ന്നാരം ആറര രാത്രി പന്ത്രണ്ടര അങ്ങനെ ഭക്ഷണം കഴിക്കണം
ആഹ് അപ്പൊ കറക്റ്റ് ടൈം ആയോണ്ട് അങ്ങനെ കറക്റ്റ് ടൈമിന് കഴിക്കും
അതെ അതെ അപ്പം ആറരക്ക് പന്ത്രണ്ടണി ആവുമ്പോത്തിനേക്ക് ഇപ്പൊ ഉമ്മ ഇന്ന് അങ്ങനെഓരോ പണി ഇട്ത്ത് പണിഇട്ത്ത് പണിഇട്ത്ത് പതിനൊരയപ്പളാണ് ഓർമ്മായത് ത് അപ്പൊ പിന്നെ വേഗം തക്കാളി വെച്ചിട്ട് നല്ലൊരു കൂട്ടാന് ഇണ്ടാക്കി തന്ന് പന്ത്രണ്ടരക്ക് എന്തേലും ഫുഡ് കഴിക്കണല്ലോ അല്ല അല്ല ഇൻ്റെ ഉമ്മന്നെ ഞാനയ്ന് റെസ് റ്റായപ്പ ന്റെ വീട്ടിലേക്ക് വന്ന് അവിടെ രണ്ടോട്ത്തും നിക്കേയ്ന്ന് ആഹ്
ആഹ് മാറി മാറി നിക്കും ആഹ്
പണ്ടങ്ങനെ ആദ്യം മാറി മാറി നിക്കേയ്നു ഇപ്പം കംപ്ലീറ്റ് ബെഡ്റെസ്റ്റാണ് പ്പൊ ബെഡ്ഡ്ന്ന് എണീക്കര്ത് നടക്കര്ത് ന്നൊക്കെ പർഞ്ഞ്ട്ട് സ്റ്റിച്ചി ട്ടോണ്ടേ അപ്പൊ പിന്നെ
ഇപ്പൊ ഇവ്ടെ അയ്ന്നാണ് വൊമിറ്റിങ് ഒന്നും ഇല്ലല്ലോ
ഇല്ലല്ല വൊമിറ്റിങ് ഒന്നുല്ല അങ്ങൻത്തെ പ്രശ്നങ്ങളൊന്നുല്ല ഫസ്റ്റ്ത്തെ നാല് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഇണ്ടാവാ ഫസ്റ്റ്ത്തെ മൂന്ന് മാസ് സല്ലെ ബുദ്ധിമുട്ട്ഇണ്ടാവാ
ആഹ് പക്ഷെ എനിക്കെക്കേ ഫുള്ള് ഇണ്ടാവും രെ ഡെലിവറി ടൈമ് ഫുള്ള് ഇത് തന്നെ പ്രഗ്നൻസി ടൈമ് ഫുള്ള്
അഹ് ശരി ഉം ഇൻക്ക് പിന്നെ ഫസ്റ്റൊന്നും ഒരു പ്രശ്നോല്ല വൊമിറ്റിംഗ് ഒന്നും എനിക്ക് ആകെ രാവിലെങ്ങനെ ബ്രഷ് ചെയ്യണ സമയത്ത് മാത്രം അല്ലല്ല ഫസ്റ്റാ
ഫസ്റ്റ് ആണ് ആ
ആ ഫസ്റ്റിലിങ്ങനെ കോട്രാക്ഷൻ വരാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര റെയറാ
റെയറാണത്
ഞ്ഞാന്ന് ലേബർ റൂമ് ലൊക്കെയ്ന്ന് എല്ലാരും പ്ട് പ്ട്ത്തം വിട്ട്ന്ന് വിചാരിച്ചു കാരണം നല്ല പെയിനേന്ന് അപ്പം കോൺട്രാക്ഷന്ള്ള ഇഞ്ചക്ഷൻസ് ആ അഞ്ച് മണിക്കൂർ കൂടുമ്പോ എടുത്തിട്ട് ഓര് മാറ്റൂല്ല മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിന്ന് പറഞ്ഞാ സമയത്ത് ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനേഴ് ഡോസ് എടുത്തിട്ടും മറ്റത് പിന്നേണ് റെഡി ആയത് ഉം
ഏ ട്രീറ്റ്മെന്റ്ലെങ്ങാനും പ്രെഗ് നൻസി ആയതാണോ പ്രഗ്നന്റ് ആയതാണോ
അല്ലല്ല ഉം അതെ അതെ ആ പിന്നെ പ്പോ വീട്ട്ല് ആ അതന്നെ ഇഞ്ഞിരു പ്രശ്നം ഇല്ലാതിരിയ്ക്കട്ടെ
ഇപ്പൊ വീട്ടിലെത്തീട്ട് പപ്പോ രണ്ടാഴ്ച ആവുന്ന് അത്ര ആയിട്ടേള്ളൂ ഇല്ല ഇല്ല ഹസ്ബന്റ് ഗൾഫിലാ ഹസ്ബന്റ് ഖത്തറിലാ ഉം ഓ ആ സമയത്തൊക്കെ ഭയങ്കര ടെൻഷനേനി കാര്ണം ഓര് വന്നിട്ടും കാര്യല്ല വരാനും പറ്റൂലല്ലോ
അതന്നെ ഇപ്പൊ യുദ്ധവും അതും ഇതൊക്കെ നടക്ക്ണോണ്ട് ഭയങ്കര ടിക്കറ്റ് റേഞ്ചുമാണ് ഒക്കെ കൂട്ടിയില്ലേ അപ്പൊ ആൾക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്ക്യല്ലോ ഓ ഇങ്ങനെ ഓക്കെ ആവുമ്പഴേ
അതാണ് അടുത്ത്ണ്ടെങ്കി വല്യ പ്രശ്നല്ല കേ കേട്ടറിഞ്ഞ് അടുത്ത്ണ്ടല്ലോ
അതെ നമ്മുക്കും അത്ര ടെൻഷൻ ഉണ്ടാവൂലല്ലോ അടുത്തുണ്ടെങ്കില് ആ ആ ആളുണ്ടല്ലോന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും നൈറ്റാണെങ്കിലും എപ്പോഴാണെങ്കിലും ങ്കിലും ഒരു ധൈര്യ അല്ലേ എന്ത് വന്നാലും
എല്ലാരും അങ്ങനെ കൊറേ പേഠിച്ച് പിന്നെ വേറെ കുഴപ്പൊന്നുല്ലാണ്ടെ അങ്ങനെണ്ട് കയ്ച്ചിലായി കിട്ട്
മഴ പെയ്യുന്നുണ്ട് ട്ടോ പ്പോ
അതെ ലേ ഇവടെങ്ങനെ മഴക്കാറ് രാവിലെ മുതല് ഇങ്ങനെ തന്നെയാ മഴക്കാറ് വെരും മാറും അങ്ങനെ ഇങ്ങനെ വെയില് വെ
ഇവ്ടെ രാവിലെ തൊട്ട് നല്ല വെളിച്ചണ്ടേയ്ന്നു അപ്പം ഇമ്മ പർഞ്ഞു നല്ല വെളിച്ചള്ള ദിവസാണ് അങ്ങനെ ഇങ്ങനെ ന്നൊക് പർഞ്ഞതേയ്നി ഇപ്പതാ മഴ നല്ല മഴായ്റ്റ് വെര്ന്ന്‌ണ്ട്.
ആ ഇപ്പൊന്നും പ്രെഡിക്ട് ചെയ്യാം പറ്റില്ലല്ലോ നീ നോക്കി നിക്കാലെ മഴ വെയില് മഴ വെയില് ഇങ്ങനെ മാറി മാറി ചെലപ്പോ ന്നമ്മള് മഴ ക്കാറ് കണ്ട് ഫുള്ള് ഇരിട്ട് വന്നിട്ട് ഫുള്ള് തുണി എടുത്ത് അകത്ത് വരുമ്പഴാരിക്കും വെയില് വെര്ണത്.
ആ അതാണ്.
നമ്മള് ഫുള്ള് ഇട്ത്തത് വേസ്റ്റ് ആയില്ലേ ഇനി നീ
പക്ഷെ ന്നാലും പൊതുവേ ഒരു ജൂൺ ജൂലൈ യിന്റെ മഴ ഇല്ല ലേ കഴിഞ്ഞ പ്രാവശ്യ പ്പതിലാറെ ക്കെ നല്ല മഴ ണ്ടായിര്ന്നല്ലോ.
ഇല്ലടാ ജൂൺ ജൂലൈ അത്രണ്ടാവാറില്ലല്ലോ ജൂലൈ ലാസ്റ്റ് പകുതി ആവുമ്പോഴേക്കും അങ്ങ്ട് തൊടങ്ങും ഓഗസ്റ്റ് ഫുള്ള് മഴേയിരിക്കും ലേ.
ആ ഇപ്രാവശ്യക്കൊ ജൂണൊക്കെ അത്യാവശ്യം നല്ല ചൂടിനുണ്ട് കാര്ണം മഴ പെയ്യാത്ത എത്തപ്പത്തെ ചൂട്ന്ന്‌ പറഞ്ഞാ ഒര് ഏപ്രിൽ മെയിന്റെ ചൂട്.
അതെ അതെ നല്ല ചൂടുണ്ട് പിന്നെ ന്നിനക്ക് ഈ ടൈമില് കൊറചൂടെ ചൂട് കൂടും.
ആഹ് അതാണ് പിന്നെ ഇങ്ങനെ ഇവ്ടെ കെടക്കൂടെയാവുമ്പോ ആ അതാണ്. മഴ ഇല്ലെങ്കി ഭയങ്കര ചൂടാ മഴ ഇണ്ടായ പിന്നെ വെല്യ പ്രശ് ല്ലാ അങ്ങനെ ആ തണുപ്പ അങ്ങനെ ഇണ്ട്
ആഹ് പക്ഷെ ഈ ടൈമിലും ഉണ്ടാവെടാ
ആഹ് അതന്നെ സത്യം ഏപ്രിൽ മെയിലൊക്കെ അള്ളാ പെരും രൂം ചൂടെന്ന് ഒരു രക്ഷീല്ലേന്ന്.
അത് ശരിയാ അങ്ങനെയായിരിക്കും.
ഇമ്മാന്റെ വീട്ടില് എ സി ണ്ട് ഞാനവടെ എ സി ഇട്ട് ഇരിക്കലേയ്നി കംപ്ലീറ്റ് കാരണം പറ്റുന്നെന്ണ്ടെയ്ല. ആഹ് പെര് ന്നാളിന്റെ അന്നൊക്കെ കംപ്ലീറ്റ് ആരെങ്കിലും വരുമ്പോ എറങ്ങും അങ്ങനെ അങ്ങനെ തന്നെയ്ന്ന്. ചൂടകുമ്പോ തീരേ വെയ്‌ ഔ അതന്നെ ഒന്ന് മഴ പെയ്തെങ്കില്ന്ന് വെച്ചിട്ട് കാത്ത്ക്കേന്ന് അതാണ് കറക്റ്റ് റമദാന് ആവുമ്പ തന്നെ വെരും ചെയ്യും ചൂട്.
അതന്നെ ഓര് ശില പക്ഷേ ഈ പ്രാവശ്യം മുഹറം നോമ്പൊക്കെ പിടിച്ചിട്ട് ഒരു കൊഴപ്പൊണ്ടായില്ല. മഴയില്ലേ ആഹ് നമുക്ക് പക്ഷേ റമളാൻ നോമ്പ് ഒന്ന്. ബാങ്കൊടുക്കണേന്നാവും ലാസ്റ്റ് ആവുമ്പയേക്കേ
ലാസ്റ്റ് ആവുമ്പഴത്തേക്ക് ഏഴുമണി ആറ് അൻമ്പത്തഞ്ചാ ആ സമയാവും ചെയ്യും
അതന്നെ മോളൊക്ക് ചെറിയ മോള്ണ്ട്. അവള് പിടിച്ചിട്ട് ആഹ് അവള് പിടി ച്ച് റമളാന്ന്‌ പിടിച്ചിട്ട് പത്തരെക്കെ ആവുമ്പയെക്കും ദാഹിക്ക് ആണ്. ആള് നോമ്പ് മുറിക്കീന്ന് അല്ലാണ്ട് ഈ മുഹറത്തിന് നോമ്പ് പിടിച്ച്
മക്കളെ കാര്യം പറയണോ.
തന്നെ ഈ മുഹറത്തിന് നോമ്പ് പിടിച്ച് പക്ഷെ ആള് ഒരു കൊഴപ്പൊല്ലാണ്ട്. മഗ്രിബ് വരെ എത്തിച്ചു പ ഒരു ചൂടിന്റെ കാഠിന്യാണ്. ആള് രണ്ടാം ക്ലാസില് മൂന്നാള്ണ്ട് മൂത്താള് നാലാം ക്ലാസ്സില് ഞാനൊക്കെ നേരത്തെ കല്യാണം കഴിച്ചതാ. അപ്പൊ പെട്ടെന്ന് തന്നെ പതിനെട്ട് ആയപ്പോ തന്നെ കെട്ടി
മേ ഇപ്പൊത്ര വയസായി
ഇപ്പൊ ഇരുപത്തെട്ടായി
അയ് ശരി
പർ ശരി ഉം
ഓ ആഹ് ഇന്റെ താത്താക്കും ഇരുപത്തെട്ട് വയസ് കല്യാണം കഴിട്ട് പത്ത് വർഷം മൂന്ന് മക്കള് കറക്റ്റാ അതെ ക്ഷെ ചെറിയ ആളിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ടേ ഉള്ളൂ രണ്ടു മാസം ആവുന്നുള്ളൂ കുട്ടിക്ക്.
അതെല്ലേ
ഉ വല്യാള് ഇതുപോലെ അഞ്ചാം ക്ലാസ്സില്
നിങ്ങളപ്പ എത്ര മക്കള
ഞങ്ങങ്ങള് ഏഴ് മക്കള് ഞാൻ ഏറ്റവും ചെറിയ ആള് ആഹ് ഞാൻ ഏറ്റവും ചെറിയ ആള എന്റെ ചെറിയ സിസ്റ്ററാണ് ചിൻ ചോയ്ച്ചേ പിന്നെ ഒരു ബ്രദറുണ്ട് അതിന്റെ നേരെ താഴെ അവനെ പതി ത്തി ആറ് വയസ്സാവുന്ന്
ആന്നോ
പിന്നെ അതിന് ഫുള്ള് താത്താരാണ് ഒരു ബ്രദർ മാത്രം ഉള്ളത്
ഒരു ഏഹ് ഫുള്ള് സിസ്റ്റേഴ്സാ ആണ് ആ ഒരാളെ ഒള്ളു അല്ലെ ആഹ് മോ അപ്പ ബ്രദർ എന്ത് ചെയ്യാ
ഓന് ഇനിപ്പോ ഗൾഫിലാണ് ആഹ് ഓൻ ഇപ്പെ അവിടെ ഹോസ്പി ഹസ്ബൻഡോ ബ്രദർ അല്ലല്ലല്ല ഒരാള് ദുബായി ഒരാൾ ഖത്തറു ആണ്
അതെല്ലേ ആഹ്
അതെ ഇനിയിപ്പോ ഏതെലും
ഇന്നാ ആ ഫുഡ് ആക്കിയത് ഇനിയിപ്പോ വേറെ ഫുഡ് ആക്കണ്ടേ
ഇല്ല ഇല്ല ഒ ഒറ്റ ഫുഡ് ഒറ്റ ഫുഡ് അങ്ങനെയല്ല ഇനിയിപ്പോ കറി വേണമെങ്കി ഇണ്ടാക്കും ആ കറി വേണെങ്കിൽ വേറെ ഇണ്ടാക്കും അത് ഇപ്പം ഇന്ന് തട്ടിക്കൂട്ട് ആയതോണ്ട് ഓഹ് ചോറന്നേയിരിക്കും പക്ഷെ ഞങ്ങൾ നേരത്തെ കഴിക്കും ആറര ഏഴ മണി ആ സമയത്തില് കഴിക്കും പിന്നെ രാത്രി
ആന് ശരിക്കും അങ്ങനെ കഴിക്കണം തന്നെ നല്ലത് നേരത്തെ ഫുഡ് കഴിക്കണണല്ലോ നല്ലത് നമ്മുടെ നടക്കും അപ്പം പിന്നെ വിശക്കൂലേ
പിന്നെ വിശക്കു അത് അതങ്ങനെ ശീലായി പിന്നെ ഇപ്പം ഞാന് ഇങ്ങനെ പ്രഗ്നന്റ് ആയതിന്റെ ശേഷം ഒമ്പത് മണി പത്ത് പത്ത് മണിക്കാവുമ്പോ ഒരു ക്ലാസ് പാല് കുടിക്കും
ആഹ് അത് കഴിക്കണം കാരണം ബേബിയ ഉള്ളതോണ്ട് കുറച്ചുകൂടി നമ്മള് അവര് കഴിക്കണ ക്കാളും കൂടുതൽ കഴിക്കണല്ലോ
അല്ലെങ്കിലും ഞങ്ങള് രാത്രി ആ ഒരു ആറര ഏഴ് മണി ആഹ് അതെ
ക്കൊക്കെ വോമിറ്റ് ചെയ്യാ കൊണ്ടു പേയിട്ട് ഒന്നും ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല വോമിറ്റിങ് തന്നെയായിരുന്നു ഫുള്ള് ഗ്ലൂക്കോസ് ആണ് ആ ഗ്ലൂക്കോസ് ബേബീസ് ആണ് മൂന്നും പാടണോാ വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് നമ്മള എടങ്ങറായി പോവും
അപ്പം കുട്ടി എങ്ങനെ വെയിറ്റ് ഉണ്ടാവോ നമ്മള്
കുട്ടി വെയിറ്റ് ഉണ്ടാവും ആഹ് നമ്മള് വെള്ളം കുടിക്കിണ്ട് നമ്മള് കഴിക്കാണ്ട ഇങ്ങനെ ഇരി
ആഹ് അത് ഉം തിരിച്ച് ഉം എത്ര വെമിറ്റ ചെയ്താലും കഴിച്ചോണം എന്നുള്ളതിലേ അങ്ങനെ പോയിരിക്കല്ലേ ഉം
അങ്ങനെ ചില ഇഷ്ടപ്പെട്ടത് മാത്രമേ കഴിക്കുള്ളൂ പക്ഷെ എന്തൊക്കെ കഴിച്ചാലും ഈ വോമിറ്റ് ചെയ്യും പിന്നെ സ്മെല്ലൊക്കെ കേൾക്കുമ്പോ ഒന്നും പറയണ്ടാ
ഇനിപ്പോ അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ല എനക്ക് അങ്ങനെ ഫസ്റ്റിലേ അങ്ങനത്തെ ഒരു കൊഴപ്പല്ലയ്ന്നു ആകെ ഒരു പ്രശ്നം അങ്ങനെ അന്നേരം മീനും ബീഫും ഒന്നും വല്ലാണ്ട് കഴിക്കാൻ വല്ലാണ്ട് താല്പര്യമില്ല ഇന്നാലും കഴിക്കാത്ത പ്രശനൊന്നുമില്ല അങ്ങനെ ഭയങ്കര ഫ്രൈ ഐറ്റംസ് ഒന്നും കഴിക്കാനൻ താല്പര്യം ഇല്ലയിരുന്നു ഫസ്റ്റത്തെ ഒരു ഫോർ മന്ത്സ് ഇപ്പൊ എനിക്കരു പ്രശ്നല്ല ഇപ്പൊ ഞാൻ എന്ത് കിട്ടിയാലും കയിക്കും
അതെല്ലേ ആഹ് ഇപ്പം ലാസ്റ്റ് ഒക്കെ ആവുമ്പോ അതൊക്കെ മാറും ലാസ്റ്റക് ആകുമ്പോ പിന്നെ ക്രേവിങ്സ് ഒക്കെ കുറച്ച് വരും എന്നാലും വോമിറ്റിംഗ് ഉണ്ടാവും രാവിലെ രാത്രി മസ്റ്റ്ണ് എനിക്ക്
ആഹ് രാവിലെ എനിക്കും അങ്ങനെന്നെ ബ്രഷ് ചെയ്യുമ്പോ ആഹ് അതെനിക്കും ഉണ്ട് ആഹ് അയിന്റെമ്മേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വോമിറ്റ് ചെയ്ത് ഇങ്ങോട്ട് എത്തൂല്ല അത് അങ്ങനെ നിന്ന് നിന്ന് നിന്ന് നമ്മള് ഇങ്ങട്ട് കൊ ശീണിച്ചോ ഭയങ്കര സൗണ്ട് ആയിരിക്കും
പക്ഷെ ഭയങ്കരം സൗണ്ട് ആരിക്കും വൈ വട്ടൊന്നും ഇല്ല അതുകൊണ്ട് യെല്ലോ ആയിരിക്കുമ്പോ ഭയങ്കര കയപ്പായിരിക്കും ഇല്ലേ ഔ അനക്ക് ഇതിഷ്ടല്ല ആഹ് ഒര് പാടാണത് ഉം ഒരു ടൈമ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ കൊഴപ്പല്ല ബേബിനെ കിട്ടുമ്പോ അതെല്ലാം
കാര്യങ്ങളൊന്നും ഉണ്ടായില്ല
ഉണ്ടായിട്ടില്ല ആ പിന്നെ ബേബീ നെ കിട്ടുമ്പോ ഇതെല്ലാം മാറൊല്ലോ
അതന്നെ ഇപ്പൊ ആറു മാസം ആറര മാസം ആക്ണ് ഇഞ്ഞുണ്ടൊരു മൂ
ആഹ് ആഹ് അപ്പ തന്നെ പോവും ടൈമൊക്കെ
അത് ശരിയാ
ആഹ് ടാ അടുത്തന്നേണോ ഹോസ്പിറ്റല്
ആഹ് കൊറച്ച് ദൂരണ്ട് ഒരു പത്ത് കിലോമീറ്റർ ഒക്കെണ്ട്
അത്രേ ഉള്ളൂ ആഹ് കൊഴപ്പൊന്നുല്ല
വല്ല്യ ദൂരൊന്നുല്ല ഉം പോയി പോരാന്ള്ള ദൂരം തന്നെ ഉള്ളു താത്താരൊക്കെ അവിടെ തന്നേന്ന് ഡെലിവറി അപ്പം ഡോക്ടറെക്കെ നല്ല പരിചയാണ് അ അങ്ങനെ അവിട തന്നെ
അതാ നല്ലത് നമുക്ക് കൊറച്ച് കൂടി എല്ലാവർക്കും അറിയാവുന്ന
ആഹ് അതാണ് താത്താരി ഒക്കെ ഡെലിവറി അവിട തീ ർന്നു അപ്പൊ നല്ല ഫാമിലി ആയിട്ടും ഹോസ്പിറ്റലാ യിട്ടൊക്കെ നല്ല അത്യാവശ്യം നല്ല അറ്റാച്ച്മെന്റ്ണ്ട് അപ്പം അവിടെത്തന്നെ ആണ് ഓഹ് സമയായല്ലോ എന്നാ ശരി എന്നാല് ഉം ആഹ് ന്നാ ശരി ഓക്കെ